ഹലോ.
എന്താ വിശേഷം.
എന്നന്താവിടുത്തെ വിശേഷം.
ഇവിടെ നല്ല വിശേഷംന്ന് നമ്മള് നോമ്പ്. നോമ്പൊക്കെ നോറ്റ് ഫുഡൊക്കെ കഴിച്ചിരിക്കയാണ് അവിടെയോ,
ആ അവിടെ നോക്കൊക്കെ മറ്റേ ഫുഡ കഴിച്ചു.
ഇന്ന എന്തനോ സ്പെഷ്യൽ ഇണ്ടായിനോ ഒന്ന് ഉറക്കെ പറയാവോ കേൾക്കാൻ പറ്റുണില്ല
ആ എന്ത ചിക്കൻ കറിയും പത്തിരിയും പിന്നെ സമൂ സ അവിടത്തയോ.
ഇവിടെയും ചിക്കൻ കറിയും നല്ല കോയി പൊരിച്ചതും കോയിക്കറിയും. പിന്നെ. രണ്ടു തരം എണ്ണക്കടികൾ ഉണ്ടാക്കിരുന്നു ഉള്ളിവടയും അതുപോലെ സമൂസയും.
ഓഇന്നവിടെ മഴക്കൊണ്ടായിരുന്നോ.
മഴയൊ ഇന്ന് മഴ കുറവാണ് പക്ഷെ എന്നാലും കുറച്ച് മുന്നേ കുറച്ച് തോനെ പെയ്തിരുന്നു ഉം ഒരു ദിവസം ആണോ നല്ല മഴ ആയിരുന്നോ
അതെ
കുട്ടികളൊക്കെ ഇണ്ടോ അതോ പഠിക്കയാണോ
പടിക്കാണ്
ഏ പഠിക്കാണ് എനിക്കൊരു മോനുണ്ട് ഉം എങ്ങനെ
വർക്ക് ചെയ്യുന്നൊന്നുവില്ല
ഞാന് ഒരു ട്യൂഷന് എടുക്കുന്നുണ്ട് വൈകുന്നേരങ്ങളില് ട്യൂ ഷൻ പോയി എടുക്കാറുണ്ട് എന്താ കോളേജിലെ വിശേഷങ്ങളൊ കോളേജിൽ എന്താ ഇപ്പൊ ആഡ്സോ എന്തെങ്കിലും നടക്കുന്നുണ്ടോ കോളേജില്
ഇല്ല ഇല്ല തുടങ്ങിയ ല്ലേയുള്ളൂ അപ്പൊ ക്ലാസും കാര്യങ്ങളൊക്കെ പിന്നെ
ഓ പിന്നെ നല്ല വിശേ ഷാണ് പിന്നേ ഇപ്പൊ ഇപ്പോ ഫുട്ബോൾ ആയിട്ട് ആ ഏതാ ടീമ്
ഞാൻ പോർച്ചുഗൽ
പോർച്ചുഗലാണോ ക്രിസ്ത്യാന റൊണാൾഡോന്റെ ആളാണോ
അതെ അതെ അവിടെയോ
ഇവിടെ ഞാന് ഞങ്ങള് ഫ്രാൻസിന്റെ എമ്പാപ്പ ഫ്രൻസ് ടീമിന്റെ ആൾക്കാരാണ്.
നിങ്ങൾ കളിയൊക്കെ കാണാറു ണ്ടോ?
കളിയൊക്കെ കാണാറുണ്ടോ?
ആഹ് ഞാൻ കാണാറ്ണ്ട്. ഇങ്ങൾ കാണാറുണ്ടോ?
ആഹ് ഞാനും കാണാറ്ണ്ട്.
ഓഹ് മകൻ എന്താ ചെയ്യ്ണെ? മകൻ എന്താ ചെയ്യ്ണെ?
ഓനോ ഓന് ഇവിടെണ്ട് അവന് ഇവടെ കളി ക്യാണ് ഇന്ന്പ്പോന് ഫോർ ടെയ് സ് ലീവല്ലേ അപ്പൊ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കാണ്.
ഓഹ് എത്രീലാ പഠിക്കുന്ന മകന്?
മറ്റ് എൽ കെ ജി ആണ് യു കെ ജി യു കെ ജി ആണ് ചെറിയ മോനാണ് ഇന്നട്ട് ഫുട്ബോളൊക്കെ കാണുമ്പോ ഏഹ് ന്ന് എൻ ഏഹ് ഫാമിലി ഒന്നാകെ കാണലാണോ അതോ
അല്ല ഞാന് ഒറ്റക്ക് കാണും. ബാക്കിയൊക്കെ ഏഹ് പോയി കാണലാണല്ലോ പൊർത്ത് പോയി.
പൊർത്തു പോയി കാണാറുണ്ടോ?
ഞാൻ കാണാറില്ല അങ്ങനെ കാണാതെ
ഓഹ് അങ്ങനെയാണോ? പിന്നെ എന്തൊക്കെയാ?
ഇങ്ങള് ട്രിപ്പൊന്നും പോവാറില്ലേ?
ഞങ്ങള് ട്രിപ്പ് എടക്കെട്ക്ക് ഇനീപ്പോ ഏഹ് അടുത്ത മാസം പോകണംന്ന് പറയ്ണ്ട് ലക്ഷദ്വീപിലേക്ക്. ലക്ഷദ്വീ ലക്ഷദ്വീപിലോട്ട് ഇത് ലക്ഷദ്വീപില് ഇപ്പൊ എല്ലാരും പോകുന്നൊരു സ്ഥലാണല്ലോ ലക്ഷദ്വീപ് ഈ കപ്പിൾസൊക്കെ അധികം പോകുന്നത് ലക്ഷദ്വീ
വിസയും ഒന്നും വേണ്ട?
ഏയ് വേണ്ട വേണ്ട അപ്പൊ നമുക്ക് വേഗം ജോളി അടിച്ച് പോരാലോ
എന്നാന്നിട്ട് പോണെ ലക്ഷദ്വീപ്ക്ക്?
ഞങ്ങള് അടുത്ത മാസാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അവിടെ ബുക്കെയ്തിട്ട്ണ്ട് അപ്പോ ഡേറ്റ് എന്നാ കറക്റ്റ് കിട്ടിട്ടില്ല. ഒരേ മതിയാകും എന്നാണ് പറഞ്ഞതിട്ടുള്ളത്.
ഞങ്ങ കഴിഞ്ഞിട്ട് വേണം കാശ്മീര് പോവാൻ.
ഓഹ് നിങ്ങള് പോകുന്നുണ്ടോ കാശ്മീര്?
അതേ കോളേജിന്റെ ഭാഗയിട്ട് പോവ
ഏഹ് കോളേജ്ന്ന്ലെ എ എങ്ങനെ സ്റ്റെഡി ടൂർ ആയിട്ടാണോ അതോ ഇതേപോ ലെ വിനോദയാത്ര ആയിട്ടാണോ എങ്ങനെയാണ് പോവുന്നെ?
ഫൈനലിയറാവുമ്പോ വിനോദയാത്ര, സ്റ്റഡിയൊന്നും അല്ല.
എഹ് വിനോദ യാത്ര ആയി ല്ലേ എന്നിട്ട് ഈ ക്ലാസ്സിലെ എല്ലാരും പോകുന്നുണ്ടോ അതോ കൊറച്ച് പേര് മാത്രം? ഏഹ് ഓഹ് അപ്പോ എങ്ങനെ പാക്കേജിന് പാക്കേജ് ആയിട്ടാണോ അതോ എത്ര രൂ പയാ വരുന്നത് ഒരാൾക്ക് പെർ ഹെഡ്
ഒരു പതിനഞ്ച് അങ്ങനെയാണ് പറഞ്ഞത്. നമ്മളത്ര കണ്ട വെ
ആഹ് പതിനഞ്ച് കാണേണ്ടി വരും എന്താച്ചാ നമുക്ക് ഒരു പത്ത് ദിവസോ അല്ലെങ്കിലൊരു പതിന ഞ്ച് ദിവസത്തിന്റെ അടുത്ത് നമുക്ക് ഏഹ് ടെണ്ടാവല്ലോ അല്ലേ ട്രിപ്പ് ഇണ്ടാവുവല്ലോ അല്ലെ ഹലോ
അതേ
സൗണ്ട് എടക്കടക്ക് പോകുന്നിണ്ടട്ടോ.
ഓഹ്
പിന്നെ എന്തൊക്കെയാടാ എന്നിട്ട് ഏഹ് അഹ് കാശ്മീരി ക്കാദ്യായിട്ട് പോവുവാണോ അതോ പോകാറുണ്ടോ?
ഇടക്കിടക്ക് പോവാ
ഹേ എടക്കെടക്ക് പോകാറിണ്ടില്ലേ അവിടെ പോയി ഇപ്പക്കെ അയിന്റെ തായിട്ടുള്ള സീസൺ ആണ് നല്ല ടൈം ആണല്ലോ നല്ല മഞ്ഞോക്കെ ഇ ണ്ടായിട്ടുള്ള നല്ല ടൈ മായിരിക്ക്‌ പ്പോ
അല്ലേ പിന്നെന്ന് പർഞ്ഞാല് പിന്നെന്ന് ർ ഞ്ഞാല് അവിടെ നമുക്ക് തോനെ ഇതൊക്കെ കാണാലോ മറ്റേ എന്താ ഇഗ്ളു ന്നോ മഞ്ഞിക്കട്ടയും വീട് ഇഗ്ളുല്ലേ
ആ ആ ഓക്കെ ശരിക്ക്‌ കേ ക്കാൻ പറ്റുന്നില്ല ട്ടോ സൗണ്ട്
ഇവിടെ റേഞ്ച്
പിന്നെ റേഞ്ച് പ്രോബ്ലം ഇണ്ടോ ആ ഓക്കെ ഓക്കേ പിന്നെ എന്തൊക്കെയടാ പിന്നെ അപ്പൊ ഡ്രസ്സൊക്കെ കരുതേണ്ടി വരൂല്ലേ
എങ്ങനെ ഡ്രസ്സ് കൊണ്ടോണേ മറ്റേ ബേഗിലാണോ അതോ സാധാ ടൂർ ബാഗിലാണോ അതോ ട്രോളിയിലാണോ എങ്ങനെയാ കൊണ്ട്പോകുന്നേ
രണ്ട് തുണിണ്ട് അങ്ങനെയാണ്.
ആ പിന് നമ്മള് കോളേജ് ജ്ന്ന് പോണ ട്രിപ്പ് നല്ല നല്ല ഭംഗിയാണ്. നല്ല രസാണ് ല്ലേ ആ കോളേജ് ന്ന് പോകുന്നത് നല്ല രസല്ലേ
ആ അതാണ് ഇ ങ്ങളൊക്കെ പോയിണ്ടോ കോളേജിന്ന്
ഓ ഞാൻ കോളേ കോളേജിൽന്ന് ഡൽഹികായിരുന്നു പോയിനീ അപ്പ അവിടുന്ന് ഇവിടന്ന് അങ്ങട്ട് കൊർച്ച് ഒരു പത്ത് ദിവസമൊക്കെ നിന്നേനെണ് ഞങ്ങള് ഇങ്ങോട്ട്ന്നെ വന്നത്. അവിടെ ഫ്രണ്ട്സ് എല്ലാരും പാടെ ഭയങ്കര അന്ന് പിന്നെ മറ്റേ ഫിലിംമില്ലേ എതാ പ്പോ
ഏത്
ആ നമ്മളെല്ലാരും കണ്ട ആ ഫിലിംമിന്റെ പേര് ൻക്ക് ഓർമല്ല മറ്റേ ഇദിക്കൊക്കെ പോവും ഡൽഹിക്ക് ഡൽഹിക്കൊക്കെ പോയിട്ട്
ആനന്ദം ആണോ
ആ അതെ അതെ അതെ ആനന്ദം ആ ഒരു ആ ഒരു സീസണിലായിരുന്ന് ഞങ്ങക്ക് ട്രിപ്പ് ഉണ്ടായി ആ ഒരു ആ ആ ഒരു ടൈമിലായിരുന്നു. അപ്പം എല്ലാരും എല്ലാരും അത് ചൂസ് ചെയ്തു.
ഓ അപ്പൊ നിനക്ക്ത്ര
രസായിരുന്നു ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാരുംപാടെ കൂടി ഭയങ്കര ഡാ ൻസും പാട്ടും കളികളൊക്കെ ആയിരുന്നു അവിടെ
ആ എന്നിട്ട് എങ്ങനെങ്ങ ഫീയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെ ഫീസ് പണ്ട്
കേൾക്കാൻ പറ്റുന്നില്ല ട്ടോ റേഞ്ച് പോ
ശരിയ എങ്ങന ഇണ്ടായിരുന്നു ഫീസൊക്കെ എത്ര ണ്ടായിർന്ന്?
പൈസേ ഞങ്ങൾക്ക് ടെന് ടെൻ ടെൻ കെ ആയിരുന്നു പത്ത് പതിനായിരം പതിനായിരം രൂപക്ക് ങ്ങള് ഓ അവിടെ പോയി വന്നു പിന്നെ പിന്നെ പിന്നെ അത്രയും അതേ ഒരു ലോങ് ആയിട്ട് പോയിട്ടുള്ളത് ഇനി ഞാൻ പറഞ്ഞല്ലോ ഇനി അടു ത്ത മാസം ലക്ഷദ്വീപ് പോകുന്നുണ്ട്. എങ്ങനെയാ?
പോകാറില്ല?
ഹസ് പോകാനുള്ളത് ഹസ്ബന്റ് ഞാൻ പറഞ്ഞല്ലോ ലക്ഷദ്വീപ് പോകുന്നുണ്ട്ന്ന് അതിനി അടുത്ത മാസം ഹസ്ബന്റും ഫ്രണ്ട്സും ഒക്കെയാണ് പോകുന്നത്.
അപ്പൊ ഇതാണോദ്യയിട്ട് ഇത്ര ലോങ് ലക്ഷദ്വീപ്ക്കാണോ?
ആ അതെ അധ്യയ്ട്ട് അതാണ് പിന്നെ ഞാൻ പർഞ്ഞ കോളേജിൽന്ന് നമ്മള് പോയില്ലേ ആ ഡൽഹി ട്രിപ്പ് അത്ര ഞാൻ പോയിട്ടുള്ളു വേറായിട്ട് ഞാൻ പോയിട്ടില്ല.
അങ്ങനെ എടക്കിടക്ക് ഇങ്ങനെ ട്രിപ്പിന്റെ ആൾക്കാരാണ് ഞങ്ങള് കുറച്ച്
ഓ നിങ്ങളെ ഫാമിലി അങ്ങനത്തെ ഒരു ഫാമിലി ആയിരിക്കൂല്ലേ ഇങ്ങനെ ഏ എപ്പോഴും ട്രിപ്പൊക്കെ പോകുന്ന അങ്ങനത്തെ ഫാമിലി ആയിരിക്കും ജോളി ആവുന്ന നിങ്ങക്ക് ഇങ്ങനെ ക്യാമറമാനൊക്കെ ഉണ്ടാവാറുണ്ടോ? ആഹ് എന്നാ ശരിട്ടോ ഓക്കെ ഓ